എന്തെടുക്കുവാ
ഞാന് ചായ. കുടിക്കായിരുന്നു
ഒന്നും എടുക്കുവല്ല കൊച്ചിനെ പഠിപ്പിച്ച് ചെറുതിനെ ഉറക്കാൻ വേണ്ടി വന്നതാ
ഓ ആണോ ഉ -എന്തണ്ട് വിശേഷം നാട്ടിലൊക്കെ
അപ്പൊ എന്ത് വിഷയ അങ്ങനെ പോകുന്നു മഴ
മഴ
ഉം എങ്ങോട്ടാ
കാലാവസ്ഥയുടെ ഒരു ചേഞ്ച്
ആഹ അതെ ഉം അതെ അതെ അങ്ങോട്ട് മഴയാണോ
അ ഭയങ്കരംമഴയായിരുന്നു ഇപ്പൊ മഴയൊന്നുമില്ല- ഇപ്പം കുറഞ്ഞു
അതെല്ലേ ആഹ ആഹ ഞങ്ങൾക്ക് നല്ല മഴയാ ഇപ്പോളു- എന്ന് വെച്ചാൽ ഭയങ്കര ശക്തിയല്ലാ അല്ലാതെ ഇങ്ങനെ പെയ്തു പെയ്തുകൊണ്ടിരിക്കുന്നു
പെയ്തു പെയ്തുകൊണ്ടിരിക്കുന്നു മഴഅല്ലെ കൊച്ച് എവിടെയാ പഠിക്കുന്ന സി ബി സിയ
സി ബിസ് സ അതുകൊണ്ട് ഒത്തിരി ഹോം വർക്ക് ഉണ്ട്
ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നോ
ആഹ ക്ലാസ് ഉണ്ടായിരുന്നു
ഓ ഇവിടെയൊക്കെ അവധിയായിരുന്നു
അവധായിരുന്നു - ഞങ്ങൾക്ക് ഇന്ന് ഇണ്ടായിരുന്നു
ഉം സി ബിസി -എങ്ങനെയുണ്ട്
നല്ല ബുദ്ധിമുട്ടാ
ആണോ- പൈസയും അതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവ
ആ പൈസുണ്ട് അതുപോലെ പിന്നെ ഹോംവർക്ക് ഫുള്ളും വീട്ടിലോട്ട്
ഓ നല്ലോണംപഠിപ്പിക്കുന്നുണ്ടും കാശിനനുസരിച്ചല്ലേ
ആഹ് പഠിപ്പിക്കുന്നുണ്ട്ന്നെ അവ ആ ആ പഠിപ്പിക്കുന്നുണ്ട് പിന്നെശ്രദ്ധിച്ചോളു നമുക്ക ഒരു ബുദ്ധിമുട്ടുണ്ടായ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാലും അവര് ശ്രദ്ധിച്ചോളൂ റീഡിംഗ ഒക്കെ തുടങ്ങൊണ്ട്
ആഹ
റീഡയുമ്പോൾ ചെയ്യുമ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്
ഓ ആണോ എങ്ങനെയുണ്ട് സി ബി സ്കൂളിനെ കുറിച്ചുള്ള അഭിപ്രായം നല്ലതാ
ആ വല്യ കുഴപ്പല്ല ആ എന്റെ അഭിപ്രായത്തില് വല്യ കുഴപ്പല്ലോ സി ബി സി പിന്നെ കേരളവും കൂടെ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഇവരെ പഠിപ്പിക്കുന്നത്
ആഹ ഗവമെന്റ് സ്കൂള ആണോ സി ബി സ്കൂൾ ആണോറ്റ ബെറ്റർ
പക്ഷെ എന്റെ അഭിപ്രായത്തില് ഇപ്പ ഇവരുടെ ഈ സി ബി എസ് ഇ സ്കൂള് തന്നെ ബെറ്റർന്ന് എനിക്ക് തോന്നുന്നു
കാരണം പഠിത്തം
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഗവർമെന്റ് ഞാനിപ്പോൾ കണ്ടവരൊക്കെ- പിള്ളേര് ക്കെ ഫുൾ കളികളാ
ഉം
അപ്പ അത്
കളികളും വേണ്ടേ
ഉ കളികളും- ഇവർക്ക് കളികളും ഉണ്ട് പഠിത്തം ഉണ്ട്
രണ്ട് വീക്കിലയിട്ടെ ന്നെ ത് കൊണ്ടോ ന്നുണ്ട്. കുട്ടിള് കൊറച്ചു കൂടി ഫ്രീടം ഗവൺമെന്റ് സ്കൂള്ളല്ലേ ലെ?
ഫ്രീഡം ഗവൺമെന്റ് സ്കൂള് അത് ശരി.
പ്രൈവറ്റ് സ്കൂള്ളമ്പോ അവടെ ങ്ങനെ ഇരുത്തി പഠിപ്പിക്കും. കുട്ട്യേൾക് അവര്ടേതായ രു ഫ്രീഡം കിട്ടുന്നില്ലല്ലോ? പഠിക്കണ്ട എവടെ ചെന്നാലും പഠി എന്റെ രു അഭിപ്രായത്തില് ഗവമെന്റ് സ്കൂളാണെ തൊ ബെറ്റ്ർ.
അതെ ലെ ആ ആ ന വിടെ അങ്ങന ഉസ്കൂളോണ്ട് പഷെ അമക്ക് അടുത്തുള്ളത് അത്ര വെല്യ ത് തോന്നില.
ഓ ആണോ?
മ് പോർത്തോട്ടെന്നെ യാണ് ക് സ്കൂള പഠിച്ചത് ആ നമ്മളൊക്കെ പഠികുമ്പോ കോഴ ഒന്നു ഇല്ലായിരുന്നു പഷെ വിട് ത്തെ ഗവൺമെന്റില് ഇംഗ്ലീഷ് അങ്ങനെയൊന്നുല്ല പിന്നേന്ന് കെ ജി അ നൊന്നുമല്ല മ അത് രു സുഖയിട്ട് തോന്നില.
ഉം ഇപ്പൊ കൊറയല്ലാം നേരതത്തെ കാളും ഗവണ്മെന്റ് സ്കൂള് ബെറ്ററായി പ്രൈവറ്റ് സ്കൂള്ള ക്യല് നമള് ഫീസ് അടച്ചില്ലെങ്കി പിന്നെ അവർക്ക് ഒരു താവും
അതെ ആ പഷെ ഇവ്ട ങ്ങനെ വല്യ ഫീസ് ന്നുല്ല നമ്മക്ക് താങ്ങാ പറ്റുന്ന രീതില് ര് പൈസ ആകുന്നില്ല മ വല്ല്യ വെ സി ബി സിക്കാരെ പോലെ അങ്ങൻത്തെ നമുക്ക് സാധാ രു ഇംഗ്ലീഷ് മീഡി സ്കൂള്.
ഓ ആണോ?
അങ്ങനെകുള്ളു പിന്നെ സി ബി സി സിലബസു ണ്ട് കേരള സിലബസു ണ്ടെന്ന് മാത്രോ ള്ളു.
ചെല പ്രൈവറ്റ് സ്കൂള്ളെ ല്ലാ ടീച്ചേഴ്സിന് നമ്മള് ഫീസ് കൊടുത്തില്ലെങ്കി നമ്മളോടൊ ര് മുഷ്ച്ചില്
ആ അതെ അതെ.
പുഴത് പഠിക്കുന്നോ ണ്ടെ
ആ നമുക്ക് പിന്നെ അങ്ങനെ ഇല്ല നമുക്ക് താങ്ങാവുന്ന ഒരു ഫീസ് പിന്നെന്ന് വെച്ചാല് പഠിപ്പിക്കുന അ ണ്ട് പിന്നെ സി ബി സി ന്റെ എല്ലാ വിഷ്യങ്ങളും സി ബി സി ല്ല കേരളം സി ബി സി ഉം കൂടെ മിക്സ് ആക്കിയിട്ട് അവർക്ക് വെരുന്നത്.
ഓ ആണോ ഓക്കെ ഓക്കെ അപ്പൊ കൊയപ്പല്ല മ് ബെറ്റർ ആയിരി ലെ പ്പൊ സി ബി സി അ ഫീസ് എല്ലാ കൊറവ ണ്ട് രു അ അഡ്മിഷന് ന്നെ എത്ര പൈസ
ആ പഷെ അമക്ക് അഡ്മിഷൻ ഒക്കെ ച് അങ്ങൻത്തെ ഫീസൊന്നും നമകില്ലട്ടോ. നമുക്ക് അങ്ങനെ ഷ് കൊടുത് ചേർക്കണ അങ്ങൻത്തെ ഇല്ല അങ്ങൻത്തെ ഒണ്ട് നമ്മുടെ പൊർത്തോട്ടൊക്കെ ഒണ്ട് ന്നെ ഇവ അങ്ങനെ ഡൊണേഷന ങ്ങനെ ഒന്നുല്ല അഡ്മിനോരു ആയിരം രൂപ അങ്ങനെ ഒരു ഫീസ് അവര് പറയും ത്രേ ഉള്ളൂ പി ഒരു വർഷം ഒമ്പത് പത്ത് രൂപയൊക്കെ ആകുന്നുള്ളൂ ഫീസ് തന്നെ.
ഓ വിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പത്ത് രൂപയാണ് അഡ്മിഷൻ ഫീസ് തന്നെ.
അതെല്ലേ? ആ ആഹാ.
അതോകെ കൊറച്ച് കത്തിയാന്ന് പഠിപ്പിക്കുന്നെ ഇത്രയും വെലയോ പഠിത്തത്തിനൊക്കെ വെലപേശലാണ് പൊ.
അതെല്ലെ ആ നമ്മടെ അവിടോക്കെ പിന്നെ ചെല സ്കൂളുകള്ളി ഇരുപത്തയ്യായിരം രൂപൊക്യാ ഡൊണേഷൻ കൊടുക്കണം.
ഉം.
അ
ഇതൊക്കെ ച്ച് നോക്കുമ്പോ പിള്ളേരെ സാധാ സ്കൂളി വിടുന്നതായിരിക്കും ബെറ്റ്റ് ന്ന് തോന്നു പഠിപി വൂല ഗവൺമെന്റ്ന്ന്ള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളു
ആ അതെ അത് ശെരിയാ.
എത്ര പൈസ കൊടുത്ത് നമ്മള് പ്രൈവറ്റ് സ്കൂള്ള് കൊണ്ടെ ചേർക്കുന്ന ഞാ ചിന്തിക്കാറുണ്ട്.
അതെ ഗവൺമെന്റ് പിന്നെ ഒര് കാര്യണ്ട് ഞമ്മള് ഫുഡും തൂക്കി പിടിച്ച് കൊണ്ടോണ്ട. ഫുഡ് അവിട്ന്ന് കിട്ടും. എല്ലാം ഒര് കണക്കിന് നോ ക്കുമ്പോ പഠിപ്പിക്കുകൂടെ ചെയ്താ അതാ ഏറ്റവും ബെറ്റർ എന്റെ അഭിപ്രായത്തിൽ അത് തന്നെയാ.
എന്തോണ്ടും ഗവൺമെന്റ് സ്കൂളാണ് കൊർച്ചും കൂടി ബെറ്ററ്.
ആഹ് അതെ അതെ. ഫുഡൊക്കെ ആയോ രാത്രിത്തേക്കുള്ളേ?
ഫുഡെല്ലായി അവടെ ഫുഡൊക്കെ ആയോ?
ഫുഡായി ഫുഡൊക്കെ ആയി.
മ് ഇവ്ടെന്താ മത്തിക്കറി.
ആഹ് അതെല്ലേ ആഹ് ആഹ് ഇവടെ സാമ്പാറൂണ്ട് പിന്നെന്താ മീം വർത്തതും
ഓ ഇവടേം സാമ്പാറു ഒണ്ട് പൊതുവേ ഗ്യാസ് പ്രശ്ന ആണല്ലോ
ആഹ് ഞാൻ രാവിലെ ഒരു സാമ്പാർ വെച്ചു. ഒരു മീനും വർത്തു പര് എല്ലാം അങ്ങായി രാവിലത്തെ ഉച്ചക്ക്ത്തെ വൈന്നേരക്കത്തെ ഒറ്റ ഇതിലെങ്ങായി.
അതേ അതങ്ങനെ ആയി നല്ലതല്ല എപ്പഴപ്പ
അതായി. കുഞ്ഞുവാവേം കൂടെള്ളോണ്ട് എപ്പളും എപ്പളും നട ഒര് വയസാകുന്നേഒള്ളൂ ഈ മാ മാസം ബർത്ത്ഡേ ച്ചു
ഓ എന്റെ മോന് അടുത്ത കഴിഞ്ഞ മാസം ഒര് വയസായി ഇരുപത്തേഴിന് ഇപ്പൊ ഒര് വയസ് രണ്ട് മൂന് രണ്ടാഴ്ച ആയോള മ് നടക്കാൻ തൊടങ്ങീല. പിച്ച് ങ്ങനെ പിടിച്ച് പിടിച്ച് നടക്കും. പിന്നെ രണ്ട്, മൂന് അടി പിടിക്കാണ്ട് നിക്കും. പിന്നെ അവനവിടെ ഇരിക്കും
ആഹ് അത് ഇവനും അത് പോലെ തന്നെ. വർത്താനം എന്തെങ്കിലും. റയോ
ആഹ് പപ്പാ അമ്മ ന്നൊക്കെ വിളിക്കും മ് പപ്പാ, അമ്മ കാക്കാ, ചാച്ചൻ ചേട്ടൻ എന്നൊക്കെ വിളിക്കും
ആഹ് ഇവനും അങ്ങനെ എന്തൊക്കെക്കെയോ പറയ്ന്ന്ണ്ട് പിന്നെ പപ്പാ, അമ്മ പിന്നെ ചേട്ടായിനെ എടാ എടാന്നാ വിളിക്ക്‌ന്നത് എനിക്ക് തോന്നുന്നു.
ആഹ് അട അടാന്നൊക്കെ വിളക്കും ചെലര്ടെക്കെ പറയും പല്ല് നേരത്തെ വൈകിയാ വന്നേ കൊച്ച് പെട്ട നട ക്കും. താമസിച്ചു വന്നാൽ കൊച്ച് നടക്കാം വൈകും. എന്നൊക്കെ പറയും.
ആഹ് പല്ലുണ്ടോ
ഇവന് ഈ ഒരു വയസ്സാവുന്നേന് രണ്ടൂസം മുന്നേണ് ഒരു പല്ല് പൊട്ടി മുളച്ച വന്നത്.
ഇവന് ഇത്വരെ ഒരു പല്ല് വന്നിട്ടില്ല. ആഹ് മോണക്ക് നല്ല മൂർച്ചയുണ്ട്. പക്ഷെ പല്ലൊന്നുല്ല.
ശേ വേഗം നടക്കൂന്ന് പറയും അന്നേരം.
ആഹ് അതൊക്കെ ഓരോര്ത്തര് പണ്ടുള്ളോരിങ്ങനെ പലതു ഇങ്ങനെ പറയോല്ലോ.
ആഹ് എനിക്ക് തോന്നുന്നോന്നുല്ല അങ്ങനെയണെങ്കി ഇവനൊക്കെ എപ്പളേ
അതെ അങ്ങ ഞാനും വിചാരിക്കും പ ഇല്ലാന്നൊക്കെ പറയില്ല
മ്
ഒരു വയസ്സായ്ട്ടും
സുമ കുഞ്ഞിന്റെ പേരെന്താ? ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്ക്‌നില്ലേ എടി ഒച്ച ആക്കാതെ ഹലോ